ഹലോ ഹലോ
ആഹ് കേക്കുന്നില്ലേ
കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്താണ്
ആഹ് സുഖ് സുഖാണോ
ഓഹ് സുഖാണ് എന്താങ്ങള് ചെയ്യ്ണേ
ഞാൻ ഹൗസ് വൈഫാണ്
ഹൗസ് വൈഫാ ഓഹ് ഞാനും ഹൗസ് വൈഫന്നാ ന്താ കുട്ടികളുണ്ടോ
ആഹ് ഇണ്ട് കുഞ്ഞു മക്കളുണ്ട്
ചെറുതാ എത്രായി
ഞാൻ പിന്നെ മക്കളെ സൗണ്ടൊണ്ട് പൊർത്തെറങ്ങിന്നാ
അതെ ആഹ് സൗണ്ടോണ്ട്ലേ ആഹ് എത്ര എത്ര കുട്ടിയോള്ണ്ട്
പഠിക്കുന്ന വയസ്സുള്ളത് പിന്നെ ഒമ്പവയസ്സുള്ളത്
ഒമ്പത് വയസ്സുള്ളുല്ലേ
ഹ് ഇവിടെ അഞ്ചുമക്കള്ണ്ട് ആണുയുള്ളതുംകൂടെ കൂട്ടി
ആ അതെ ശെരിയാ അത് ശരി നിങ്ങടെ മാ മക്കൾ ഇന്ന് ഇന്ന് സ്കൂളില്ലലേ
ഇന്ന് മുഹറായൊണ്ട് ലീവല്ലെ
ആ ലീവാണല്ലോയില്ലേ
ആഹ് നിങ്ങക്ക്‌ എത്ര ഒണ്ട്
ക് ഒന്നന്നെള്ളു ആ ഒന്ന്തന്നെ ഓൾക്കും അല്ല ഞാൻ എക്ക് ൻക്ക് മൂന്ന് വയസായൊരു ആൺകുട്ടീണ്ട്
ആഹ്
ഏ നിങ്ങളെ മക്കളെ പേരെന്താണ്
മക്കള് റിയ മ് അലീന മെർലിൻ
ഓ ശെരി ആ വീട്ടില് ആരോക്കെണ്ട്
അമ്മ പിന്നെ ആങ്ങള ആങ്ങളെൻ്റെ വൈഫ്
ഓ അത്ശരി
പിന്നെ മക്കള് ആങ്ങെളെൻ്റെ
ആ ഹ് ആ ഹ് ആഹ് നിങ്ങളെന്തെലും ചെയ്യ്ണ്ടോ
ആ ഓൺലൈനായിട്ട്
ഓൺലൈനായിട്ട് ജോലി ചെയ്യ്ണ്ടോ
ട്രേഡ് മാർക്കറ്റിംഗ്
ഓ അത് ശരി
അത് ആരെങ്കിലും ഇങ്ങനെ ഉം വിളിച്ചാമാത്രം ചെയ്യും ചെല - സമയത്തൊക്കെ പക്ഷെ ഇതുവരെ കൂടിയതൊക്കെ പൊട്ടിപ്പോയി നിപ്പം ചെയ്യ്ണ സ്റ്റേറ്റസ് വർക്കാണ്
ഓ സ്റ്റാറ്റസ് ഇല്ലേ ഉം അത്ശരി അങ്ങനെ ഡൈലിണ്ടോ? ഇല്ല ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല ഡൈലിണ്ടാവുലേ? അയ്ശെ ആയ്ശെരി.
ചില്ലറകിട്ടും പക്ഷെ വെ വെറുതെ ഇരിക്കുമ്പോ അങ്ങനൊന്നും കി ഏഹ് കിട്ടൂലാല്ലോന്ന്.
ഓഹ് അത്ശരി അത്‌ നല്ല കാര്യം. പിന്നെ ങ്ങളെന്നെ എന്താപറയാ? എന്താന്ന്ട്ട് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു. നിങ്ങള്?
ക്ക് നോമ്പുണ്ട്. ആഹ് മൊഹ ആഹ് മൊഹറായോണ്ട് നോമ്പുണ്ട്. ആങ്ങളാരൊക്കെന്തെയ്യുന്നു?
ഞങ്ങള് പെയിന്റിലാണ്
പെയിന്റിങ് ആണല്ലേ ശ അമ്മിയ അച്ച്ചനൊക്കെല്ലേ
ആ അമ്മ അമ്മുണ്ട് അച്ഛൻ കുഞ്ഞു തരെ മേരിച്ച
മരിച്ചോല്ല ശരി
അതുകൊണ്ട് അമ്മ ചേന്ന് വച്ചാ അമ്മ ടൈലർായിരുന്നു
ഓ ശരി വീട്ടന്ന് തന്നെ
അത
അതെ അതക്ക
പിന്നെ പഠിപ്പിക്കാനൊന്നും ഗതിയില്ലാത്തൊണ്ട് നേരത്തെ തന്നെ കല്യാണം കഴിു
ഉ അതെ ആ ശരി വരാങ്ങളെ ഉള്ളൂ
അതെ
ആ താങ്കളെ കല്യാണം കല്യാണം കഴിക്കട്ടോ
ആ അപ്പ എങ്ങനെയ കൊണ്ടുവന്നോ
പോഓ കൊണ്ടുവന്നതാ ഇഷയേ ഇവിടെ ഇണ്ടോ വീട്ടിലണ്ടോ
അതെ
അയ് ശരി പിന്നെ ഓരന്തേും ചെയ്യണ്ടാ
ഇല്ല കഴിഞ്ഞ േസ് കൂട്ടിക്കൊണ്ടോന്നു
കഴിഞ്ഞ മാസോ
പതിനെട്ടില്
പതിനെട്ടിലെ ഓ ആ ശരിയ ശരി അപ്പൊ തോന ആയോ
ആഹ് പച്ചേ
കുറച്ചായിനെ ആയി ശരിെ പിന്ന ആ കൊ ആ അ എന്താ കുഞ്ഞി
ആൺകുട്ടി
ആൺകുട്ടിയാല ശമ അ എത്രായി പ്രസയിിച്ച കഴിഞ്ഞിട്ട് എത്രായി
അതിപ്പ കുഞ്ഞിനിപ്പ അടുത്ത മാസായി
ഓ ട്ടോ ആസായില്ലേ ശരി ഓ ശരിയ ഉം പിന്നെ എന്നാ പിന്നെ എല്ലാരും ഉണ്ടോ വീട്ടില് ആഹ ശരി കൃഷിയൊന്നുമല്ല
ആഹ
ഉം ഇടെ ഇവിടെ വീട്ടില പിന്നെ അങ്ങനെ കൃഷി കൃഷിന്ന് പറ നമ്മള് ഇങ്ങനെ ചറ ചെറുതായിട്ട് ചെടികവറൽ അങ്ങനെല്ലാണ്ട് കൃഷിയായിട്ട് മുന്നോട്ട് പോകണം
മഴയില്ലേ അങ്ങോട്ട്
ഓ നല്ല മഴ ഇപ്പതാ നല്ല മഴെയ്തോൊണ്ടിരിക്കണ്ട്
ആഹ
അ കുളിച്ചച്ച് ക കേറി വന്നിട്ടുള്ളോ
ആഹ്
ഉം നിങ്ങളെ കുളിയക്ക കഴിഞ്ഞ
വൈകുന്നേരം
വൈകുന്നേരം അല്ലേ ആഹ നല്ലതാക്ക വൈകുന്നേരം ആവുമ്പോ സിമ്പിൾ പരിപാടിയാ
അതെ അതെ വൈകുന്നേരത്തേക്ക് ഡ്രസ്സൊക്കെ വർക്കൂല്ലേ
ഓ അതെന്നെ അഐ ശര്യ
പക്ഷെ ഇപ്പ മഴയാണ്ട് ഇല്ല എന്നാലും പിന്നെ ജോലി ചെയ്യുന്ന എനിക്ക് മാറ്റുന്നു
അതെ ശരി ആ ആ ആ പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടല്ലേ
അതെ അതെ
നിങ്ങളെ ഏത് ജില്ലയിലാ
കോഴിക്കോട് നിങ്ങെളേത
ഞാകോഴിക്കോട് ജില്ലേ
ഏ ആഹ്
പക്ഷെ ഉ ഉ എന്നെ കല്യാണം കഴിച്ചയചതാണ് കോഴിക്കോട് ജില്ലേക്ക് ഞാൻ മലപ്പുറം ജില്ലക്കാരിയാ
ആഹ ആണോ അങ്ങോട്ടൊന്റെ ഫ്രണ്ട്സ് കൊറെ ഒണ്ട്
ആണല്ലേ
പിന്നെ നിങ്ങളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കള്
ആ് ശരി ആ ശരി ആഹ പിന്നെ കോഴിക്കോട് പിന്നെ ഇവിടന്നങ്ങോട്ട്എന്റെ വീട്ടേക്ക് തോന ദൂരമൊന്നുമില്ല ത്തിരി ദൂരെള്ളു
ആഹ ആ
ജില്ല രുഒത്തിരി ഒത്തിരി ഡിസ്റ്റൻസ് അങ്ങനെ അത്രമാത്രേള്ളൂ
നിങ്ങടെ പിന്നെ മലപ്പുറം ങ്ങ എവിട ആായിട്ട് വരുന്ന
മലപ്പുറം കൊണ്ടോട്ടി ഭാഗണേ
ആഹ ആഹ ഞൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് കൊണ്ടോട്ടി പർച്ചേസിന്
പർച്ചയിസിനല്ലേ അതെ ശരി
സാധന സാക്കാട്്സിന്റെ സാധനം വാങ്ങാൻ വേണ്ടി
ഓ അ് ശരി ഞാൻ കേട്ടിട്ടില്ല
ആ സാക്കാർസ് എന്റെ ഓഫീസ് ഉണ്ട് അവിടെ പുതുതായി തുടങ്ങിയക്ക്
ആഹ് ആഹ് ആഹ് ആ അയ്യ വിടെയാണ് കൊണ്ടോട്ടിയാ
ആഹ കൊണ്ടോട്ടി പോസ്റ്റ് ഓഫീസിന്റെ അടുത്തായിട്ട് വരും
കൊണ്ടോട്ട് പോസ്റ്റ് ഓഫീസ് ഓ ആ ശെരി ആ ശരി നിങ്ങള് ബസിനാ പോവല്
ആഹ ബസ്സിന് ഒരു വട്ടേ വന്നിട്ടുള്ളൂ ഉനക്ക് അങ്ങോട്ടൊന്നും അറിയിൂല വരുന്നൊന്നും പിന്നെ ആദ്യയിട്ട
നിങ്ങളെ നിങ്ങളടെ വീട് ഇവിടെ അടുത്തെങ്ങാനും ആണോ
അല്ല ഞാൻ പയ്യോളി വടകര ഭാഗ
ഓ ശരി
ഞാൻ പ്ലസ് ടു പ്ലസ്റ്റു പഠിക്കുമ്പോാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് കല്യാണം പിന്നെ ഞാൻ പുറമേ അങ്ങോട്ടും എങ്ങോട്ടും പോയിട്ടുള്ള ശീലമില്ല അന്ന് ആദ്യമായിട്ട് അവരെ കൂടെ തന്നെ വന്നന്നേ ഉള്ളു അങ്ങോട്ട് ഓഫീസിലേക്ക് അയിന്റെ ഓണർ കണ്ണൂരാണ്
ഓ ശരി
അപ്പൊ അവര് വരുന്നുണ്ടന്ന് പറഞ്ഞപ്പോ അവരെ ടെ കൂടെയിങ് പോന്ന്ന്
അങ്ങനെ വന്നാവൂലേ
ഉ ഞാനാകെ പുറമെ അങ്ങോട്ടൊന്നും പോയി പരിചയം ഇല്ലാത്തോണ്ട് കോളേജ് കഴിഞ്ഞാ വീട്ടിലോട്ട് വീട്ടന്ന് കോളേജിലേക്ക് പിന്നെല്ലാ
നല്ല ആ നല്ല ദൂരം ഉണ്ടല്ലോ
ഉം ഇവിടന്ന് തന്നെ ഇവിടന്ന് തന്നെ കോഴിക്കോടേക്ക് അയ്മ്പത്തഞ്ച് വേണം
ആഅമ്പത്തഞ്ച്ല്ലേ ഓ ഐ്ശേരി അഐ്ശേരി ആ് ആ ആ ആ് നിങ്ങള് വട നിങ്ങള് വടകര കയ്യണോ
ആ വടകര വടകര കയ്യണ്ടാ വടകര നിന്ന് വേറെ ബസ്സ് കയറണം.
ആണല്ലേ ഓ, ശരി
മണിയൂർ, മണിയൂർ കേട്ടിട്ടുണ്ടോ മണിയൂർ ഹയർ സെക്കൻറി സ്കൂള്. അങ്ങോട്ടേക്കാ മണിയൂരൈസ്കൂൾ
അവിടന്ന് അങ്ങനെ പോയി പോരല
അതെ എന്നും പോവുല്ല, പിന്നെ ഇത് പ്രൊഡക് പ്രൊഡക്ട് തീരുന്നതിനനുസരിച്ച് എനി ഇപ്പം പോകണ്ട സമയം കഴിഞ്ഞ് ഇനി ഒരിക്കെ ഒരു വട്ടം പോണം. അത് പേടില്ലേ പേടിച്ച നമ്മളെ സ്‌റ്റേ ഫ്രീ ഇല്ലേ അങ്ങനത്തൊക്കെ പിന്നെ വെളിച്ചെണ്ണ ക്രീമ്.
ആ, ആ, ആ
ഉം, ഉം അപ്പൊ നിങ്ങള് ഇ കേൾുമ്പോ കരുതും എന്താ പാഡ് എന്താ വാങ്ങാൻ കിട്ടൂലേന്ന് കരുതും ഈ പാഡ് എന്ന് വെച്ചാൽ വ്യത്യസ്താണ്, അല്ലേ പാഡ് കട്ടിയുള്ളതും ആണ് ഒരു ദിവസം ഒരു പാഡേ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം ഉള്ളൂ.
അത്. ശരി അങ്ങനത്തായിരിക്കൂല്ലേ
ആ നാല് പടൊക്കെ ഒരു ദിവസം മാറ്റണ്ടേ വിസ്പർ ആവുമ്പം. ഇതാവുമ്പോ
ഒന്നും മതിയാവുല്ലേ നല്ല കട്ടിണ്ടാവൂല്ലേ, കട്ടി ഉണ്ടാവുവോ ശരി പിന്നെ അപ്പൊ അത് അങ്ങനെ കൊണ്ടുപോയി വാങ്ങിയാണ്ട് വി വിക്കലാണോ?
ആ വീട്ടിന്ന് പിന്നെ ഓരോരുത്തോടെ ചോദിക്കുകയും ചെയ്യും, പിന്നെ ഓരോ വീടുകളും കൊണ്ടുപോയി കൊടുക്കും. ശങ്ക ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുപോയി ശീല ഇല്ലാത്തോണ്ടു വയലാണേ
ആ, ആ ആ അത് ശരി അപ്പൊ കൃഷി
കൃഷിയില്ല ഇവിടെ വീട് വീടൊക്കെ വെക്കല, തോടൊക്കെ നികത്തി വീടുകൾ വന്ന്. അത് കാരണം പിന്നെ തോടുകള് എല്ലാം അങ്ങ് മൂടിയിട്ടില്ല അത്യാവശ്യം ഉണ്ട്, പക്ഷെങ്കി എന്നാലും മഴ ഒരു മഴ പെയ് കഴിഞ്ഞാല് ഈ പുറത്തുകൂടി നടക്കാം ചുറ്റുപാട് നറച്ചും ചളിയാ ആയത്‌ കാരണം നടക്കാൻ പാടാ. അതുകൊണ്ട് സാധനൊക്കെ തീർന്നില്ലേ വിറ്റിറ്റ്.
ആണോ
ഉം
എന്നിട്ട് ഇപ്പൊ വീട്ടി സ്റ്റോക്കാ?
അതെ
ആ ശരി
വടകര ഭാഗം എന്നോട് കൊടുക്കാൻ പറഞ്ഞ കൊണ്ടോട്ടി കൊണ്ടോട്ടിന്ന് കൊണ്ടുവന്നിട്ട് മറ്റേ ഈ വടകര പ്രദേശത്ത് എന്നോട് കൊടുക്കാൻ പറഞ്ഞതാ ഈ ചുറ്റുപാടൊക്കെ.
ആണോല്ലേ, ഭയങ്കര റിസ്ക്ള്ള പരിപാടിയല്ലേ പിന്നെ നമ്മള് ഓരോരുത്തർ വാങ്ങിയില്ല എന്നുണ്ടെങ്കില് നമ്മള് നടന്നു പോവല്ലേ
അതെ അതെ, അത്, ഉം, ചെലവായിക്കില്ലേ തിരിച്ച് കൊണ്ട്പോയി കൊടുക്കണം
അന്ന് തന്നെ കൊടുക്കും വേണോ
ക്കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, പക്ഷെ ഇതിപ്പോ ഒരു മാസായി വീട്ടിൽ ഇരിക്കുന്ന അയിന്റെടക്ക് പനി വന്ന്. ഇപ്പൊ മുഖത്താണെങ്കില് പിന്നെ ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്ന ആളാണെ, താഴേം മേലൊക്കെ, അപ്പൊ എൻ്റെ ക ണ്ണിന് ഒരു ലണ്ടൻൻ്റെ ഒരു ഐലൈനർ ഒര് ഷോപ്പ് കണ്ടിട്ട് വാങ്ങി, ക്ഷേ അയ്ല് ഡേറ്റ് ഒന്നും കണ്ടില്ല എക്സ്പെയേഡ് ഡേറ്റ് ഒന്നും പക്ഷെ അത് കണ്ണിൽ തൊട്ടേനേഷം ആ കണ്ണ് ആകെ വികൃതായി കണ്ണ് മുഖക്കെ. തൂങ്ങിപ്പോയി പണ്ടത്തെ മു മുത്തശ്ശിമാരെ പോലെ. ഏഹ് ഏഹ് ശ് ശരി ശരി.
ഓക്കെ.